ആഹ് കേൾക്കാം
ഹാ ക്കേ എന്നാ എടുക്വയിര്ന്നു.
കാലത്തെ വീട്ടിലെ ഓരോ ജോലികളിങ്ങനെ ചെയ്തൊണ്ടിരിക്കയായിരുന്നു.
ആണോ കാപ്പി എക്കെ ആയോ ഓ രാവിലത്തെ
ആഹ് കാപ്പി കൂടിയൊക്കെ കഴഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക്ള്ള ഓരോ വിഭവങ്ങള് ഉണ്ടാക്ക്യോണ്ടിരിക്കുന്നു അതിന് മുന്നേ സ്കൂൾക്കുള്ളതൊക്കെ അവർക്ക് ഇങ്ങനെ ഒരുക്ക്യോ ണ്ടിരിക്യായിരുന്നു. സ്കൂൾക്ക്ള്ളത് വേറ റെ ഒരുക്കി കയ്ഞ്ഞെന് ശേഷാണ് ഉച്ചക്കുള്ള ഫുഡൊക്കെ പിന്നെ നോക്കാറുള്ളു നമ്മള്ണ്ടാക്ണ പച്ച ക്കറി ഐറ്റംസൊന്നും അവര്ക്ക് സ്കൂൾക്ക് പറ്റത്തില്ല അപ് അപ്പ അവര്ക്ക് വേറെ കൊടുക്കും മ് മ് ഇന്നിപ്പൊ കിഴങ്ങാണ് പൊരിച്ചെ ഇട്ത്ത്ട്ട്ള്ളെ
ആ ഹ ഹ ആ എത്ര മണി വരെ ണ്ട് സ്കൂള് വൈകീട്ട് വരെ ഉണ്ടൊ
ആ വൈകീട്ട് വരെ ഇണ്ടാവാറ്ണ്ട് കാലത്ത് പത്ത് മണിക്ക് തൊട്ട് നാല് മണി വരെ സ്കൂള്ണ്ട് ടൈ
ആ ഓ ശരി ഹാ അപ്പൊ വൈകി രാവിലെന്നായിരുന്നു കാപ്പിക്ക്
കാപ്പിക്കിന്ന് ദോശയും ചട്ട്നിയാരുന്നു
ഹൗ ഇവിടേം
ആ അവര്ക്ക് കൂടുതല് അതാണിഷ്ടം പിന്നെ ഇണ്ടാക്കാനും എളുപ്പ
ആ അതെ അതെ അതെ അതെ ആ ഉച്ചക്കത്തേക്ക് ആയോ ഇപ്പല്ലാം
ഇല്ല ചോറ് മാത്രെ ആയൊള്ളു ഇനി കറി വെക്കണം ഓക്കെ ഇനി പച്ചക്കറി ആയാലാണ് ഫിഷായാലും ഒക്കെ വാങ്ങീട്ട് വേണം ഇനി ഉച്ചക്ക് റെഡി ആക്കണെങ്കി
ആണോ അങ്ങനെ നോൺ വെജ് വേണന്നൊന്നു ല്ലേ
അങ്ങനെയൊന്നുല്ല്യ
ആണല്ലെ ഹാ
നോൺ വെജ് അധികം ശ ശനി ഞായറ് അങ്ങനെ ഒക്കെ നോക്കിയിട്ട വ പിള്ളോരൊക്കെ സ്ക് സ്കൂളില് ഇല്ലാത്തൊക്കെ ദിവസൊക്കെ നോക്കിട്ട അധികം കൂടുതല് മേടിക്കാറ്
ആ ആ ആ
അങ്ങനെ എന്തേലും ഉണ്ട രണ്ട് പേര് രള്ളെ ഒര് ആൺകുട്ടിയും ഒമ്പതാം ക്ലാസ്സില് പഠിക്കണപ്പോ മോള് അഞ്ച് പത്താം ക്ലാസ് പഠിക്കണ
ആ ഹ ഹ ആ അടുത്താണോ സ്കൂളൊക്കെ
സ്കൂള് മദ്രാസ ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ ഏ അര കിലോമീറ്റർ ഇങ്ങനെ അടുത്തന്നെണ്ട്
ആ ഓ ശരി ശരി ആ വേറെന്നാ പിന്നെ
തപായ പിള്ളേരൊക്കെ സ്കൂൾ പോയോയ്ക്ക
ഇല്ല എന്റെ കുഞ്ഞിക്കൊച്ച ഒമ്പത് മാസം ഉള്ളൂ
ആ ആ
അ ആ സ മഴ ഇപ്പൊ രണ്ട് മൂന്നുസയിട്ട് മാറി നിക്കുന്നു ഇതിന് മുമ്പേ മഴയായിരുന്നു മഴയും കാ റ്റും
ആ ഇവിടെ ഇതുപോലെ കാറ്റൊക്കെണ്ടായി റ്റൊരു ദിവസം കരണ്ടോന്നുല്ലാണ്ട് ഇരുട്ടിലായിരുന്ന്
ആണല്ലേ ആ ഹ ഹാ ആ ഇവിടെ കഴിഞ്ഞ കാലവർ ഷത്തിലൊമ്പത് ദിവസം വരെ കരണ്ട് പോയി നമ്മുടെ ഏരിയ മാത്രം ആ അതേ പോലെ ക്കുമ്പോ അവര് പറയും പോസ്റ്റ് വീണു മരം വീണു പിന്നെ നമ്മളും അങ്ങനെ ഒത്തിരി വിളി ഇല്ലില്ല
ആ
ഇപ്രാവശ്യം ഇതുവരെയും പോയില്ല
ന്നും കണ്ടിട്ടില്ലേ അപ്പ പെട്ടന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടാറുണ്ട്
ആ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒമ്പത് ദിവസം ദിവസം പോയിട്ട് വന്നു വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു പിന്നെ അടുത്ത എട്ട് ദിവസം പോയി
ഹൊ
മ്മളെല്ലാരും ഇരുന്ന് വിളിക്കും പക്ഷെ അങ്ങനെ വരത്തില്ല അവര് പറയും നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടന്ന് പറയും പ പക്ഷെ വരത്തൊന്നു ഇല്ല ആ പ്രാവശ്യം അങ്ങനെ വരെയും പോയില്ല ഇപ്രാവശ്യം പോയാലും നമ്മുക്ക് പോ വരുന്നടം വരെ വരട്ടെന്ന് പറഞ്ഞ് നോക്കിരിക്കാനും പറ്റിയല്ലോ കുഞ്ഞി കൊച്ച്ള്ളോണ്ട് വെട്ടമില്ലാതെ ഒരു കാര്യവും നടക്ക കേല അതുകൊണ്ട് ഇ ഇതുവരെയും പോയില്ല പിന്നെ മഴ അങ്ങനെ ശക്തയിട്ടുള്ളലായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണെങ്കലും അത്ര നല്ല മഴയൊന്നും പെയ്തില്ല
ആ ആ ഇവിടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല ശക് ഈ രണ്ട് ദിവസൊക്കെ നിന്നൊപോഇങ്ങനെ പോയത ഏകദേശം ഇങ്ങനെ പാടും തോടൊക്കെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ വെള്ളം ഇങ്ങനൊയി ഇങ്ങനെ വന്ന് തോടങ്ങിയാർന്ന് പിന്നെ അതിന്റെ പിറ്റേദിവസം ഇങ്ങനെ വെള്ളം അല്ലമഴ നിന്ന് അപ്പ പിന്നെ വെള്ളൊക്കെ താഴ്ന്നു തു അ ഒരു ദിവസം നല്ല പോലെ കാറ ഒറ്റക്കെ അങ്ങനെ അടിച്ച് ഇതുപോലെ മരങ്ങളൊക്കെ വീണ് പോഷ് ഉച്ചൊക്കെ പോയിട്ടാണ് പിന്നെ അന്ന കരണ്ട് പോയത്
ആണല്ലേ ആ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇങ്ങനെ വരുമ്പോഴേ
ഇത്‌ല്ലെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുവ കാരണം ഈ ലൈനിലൂടെ വരുന്ന വള്ളം
ആ ആആ ഹ ഹ ആ ഇങ്ങനെ മഴവെള്ള സംഭരണി അങ്ങനെ എന്തേലുംണ്ടോ എന്തോ
ഇത്തിരി ബുദ്ധിമുട്ടുണ്ട
ഇല്ലല്ല ഇവിടെ കുഴൽക്കിണറും ഉണ്ട് ഒരു കുളവും ഉണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങ പ്രശ്നം ഇല്ല
കുളം അങ്ങനെ മീ ൻവളർത്താനോ അങ്ങനെ തിനെ ഒളു
ആ ഇവിടെ നമുക്ക് കൃഷിയുണ്ട്അപ്പൊ അതിനൊ ക്കെ വെള്ള അടിക്കാനും പിന്നെ പശു ഉണ്ടായിരുന്നപ്പ അതിനൊ ഒക്കെ കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഒരു വല്ല ഒളോണ്ട് ഇപ്പം പശുനുല്ല അന്നേരം അതില് മീൻ വളർത്താനായിട്ട് കുത്ത
ഉപയോഗിക്കന്ണ്ട്ലേ
ത്താൻ പിന്നെ ഈ കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം അ അടിക്കാനായിട്ടും ചെറിയൊരു കൊളായിരുന്നു ഇപ്പ മേല ഉ ടെ മുളകുണ്ട് കുരുമുളകുണ്ട് വാഴയുണ്ട് മെയിനായിട് ഏ ഏല കൃഷി തനെയാ
ആ ഏല പാടം പോലത്തെ ഭാഗത്താണ് ഏലം കൃഷി ചെയ്യ
അല്ലല്ല ആ പാടം മീൻസ് പാടമൊക്കെ വരുന്ന ഈ കണ്ടത്തിലല്ലേ
ആ ആ പാടും ല്ല തൊടി പറമ്പും അല്ലാത്ത വിധത്തില് വരുന്നില്ലേ പള്ളി പോലെ വരുന്ന സ്ഥലമായിരിക്കും അല്ലേ
ആ അത് തന്നെ ഈ കണ്ട ത്തി വെക്കാം പക്ഷെ നമ്മൾ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഈ പാടത്തെ എപ്പോയും ഒരു വെള്ളമാണ് ല്ലോ വെള്ളം ഇങ്ങനെ കെട്ടി നിക്കുന്നിടത്ത് ഇത് പറ്റില്ല. ആ വേണ്ട വേണ്ട വേണ്ട വേണ്ട അന്നേരം നമ്മളല്ലാത്ത അതായത് ഈ ഭയങ്കരമായ വേനൽക്കാലം വരുല്ലോ അന്നേരം നമ്മള് വെള്ളംഅടി വെച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു രണ്ട്, മൂന്ന് മാസം മാത്രം ഏലത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതിനെ ആ ന്റെ സമയനുസരിച്ച് മരുന്ന് അടിച്ചു കൊടുത്താൽ മതി, ഈ മരുന്നിന്റെ പരിപാടികളെ ഉള്ളൂ
ആ ആ മാസത്തില് ആഴ്ചയിലൊക്കെ ആയിട്ടയ്ന്റെ വള വളർച്ചക്കനുസരിച്ച് അതിന്റെ ഹോർമോണ് മരുന്നുകള് കൊടുക്കേണ്ടെരും ല്ലേ
മാസത്തില് മീൻസ് ഇതിൽന്ന് വിളവെടുക്കും. കായ എടുത്ത് കഴിയുമ്പം മരുന്ന് അപ്പൊ ഒരു നാല്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം കൂടുമ്പ മരുന്നടിക്കും അങ്ങനെ
വർഷ വരവാണോ അതൊരു മൂന്ന് മാസം കാലളവുകൊണ്ട് നമുക്ക്
ആ ഹ് ഓരോ അറുപത് ദിവസം സം കൂടുമ്പോഴും
ആ ആ ആ ഒരു ഇത് തണ്ടില് കായ വന്ന കഴിഞ് വീണ്ടും അതുമ ന്നെ ഉണ്ടാവായിരിക്കും ല്ലേ
ആ ഇതായി വിളഞ്ഞഞ് വരണേ സമയം എടുക്കും അപ്പം
ആ അല്ലാതെ നെൽകൃഷി കണ്ടിട്ടില്ലേ ഒരു വളവ് വന്നാ പിന്നെത് മ്മള് ഒഴി ക്ണല്ലോ
അങ്ങനെല്ല അങ്ങനെല്ല ഇത് ഇങ്ങനെ വിടെ ഇങ്ങനെ വർഷാ വർഷം ഓരോ ഇതിന്ന് വരുന്നതിന് ശാരോന്നാ പറയുന്നെ ശാ രം ഈ കായെടുക്കുന്ന വള്ളിക്ക് അപ്പൊ അതിങ്ങനെ ഓരോന്ന് പൊ പൊട്ടിമുളച്ച് പൊട്ടി മുളച്ച് വന്നൊണ്ടേയിരിക്കും പിന്നെ കൊറ കാലം കഴിയുമ്പോ ഇതൊത്തിരിയായി കഴിയുമ്പോ നമ്മളത് മാറ്റി വേറെ പുതിയ ചെടി വെക്കും
എങ്കിലേ വളർച്ചള്ള കായ കിട്ടുള്ളൂ
കയിഞ്ഞാ ഒരു ഒരു വർഷം വേണം അത് കായ്ക്കാൻ അത്രയേ ഉള്ളൂ കാഴ്ച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇങ്ങനെ അറുപത് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് എടുക്കാം
ആ അത് പച്ചേലാണോ നിങ്ങള് സേലെയാറ് അതങ്ങനെ ഉണക്കി
ഒണക്കി ഒണക്കിയാ കൊടുക്കാറ് പിന്നെ ഈ അവസാ ആ ഇല്ല ഇല്ല ഇവിടെ നമുക്ക് അതില് സ്റ്റോറുണ്ട് അന്നേരം അവിടെ കൊണ്ട് കൊടുത്താൽ മതി അവിടെ കൊണ്ട് കൊടുക്ക്മ്പോ അവരത് ഒണക്കി അവിടെത്തന്നെ സൂക്ഷിച്ചോളും നമുക്ക് രസീതും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവിടെ തന്നെ സൂക്ഷിക്കും അന്നിട്ട് നമ്മള് വിക്കണെങ്കി അവരോട് തന്നെ പറഞ്ഞ അന്നത്തെ വിലഎടുത്ത് അവര് തന്നെ സൈൽ ചെയ്യും പിന്നെ ചെലടുത്ത് അവര് ഉണക്കി ഇങ്ങ് തരും, നമ്മൾ സൂക്ഷിക്കണം, നമ്മള് എവിടേലും വിൽക്കണം അതുകൊണ്ട് അങ്ങനെ കൊടുക്കലില്ല ഇവിടെ സ്റ്റോറിൽ തന്നെ കൊടുത്തിട്ട് അവരോട് തന്നെ നമ്മളെല്ലാം ചെയ്ത് പറഞ്ഞെടുക്കുവാ ഈ പറയുംപോലെ ഒത്തിരി അതെ അതെ ഈ ഭാഗങ്ങളിൽ മെയിനാ അതാ ഇതിപ്പ നമ്മളീ നിസ്സാരം പോലെ ഉണക്കാനൊന്നും പറ്റത്തില്ല. ഇത് കഴുകി വാരി ഉണക്കി ഇതിന് സ്റ്റോർ തീയൊക്കെ വേണം, തീ പുക വേണം അല്ലെങ്കിൽ ഇലക്ട്രിക് ആയിരിക്കണം കരണ്ടിന്റെ അപ്പം ന നമ്മള് ഇങ്ങനെ സ്റ്റോ അത് എല്ലാരും തന്നെ അല്ലാണ്ട്
ഈ റബ്ബറൊക്കെ ഒണ ക്കണെമാതിരി കനല് വെച്ച് ഇങ്ങനെ ഉണക്ക
റബ്ബറിന്റെ കാര്യം ഇൻക്കറിയത്തില്ല. ആ ഇല്ലല്ല ഞങ്ങള് ടെ ഇവിടെ അങ്ങനെ റബ്ബർ അത്ര ഇല്ല. ഈ കുരുമുളകൊക്കെ കണ്ടിട്ട നമ്മള് മുറ്റത്ത് വെയിലത്തിട്ട് ഉണക്കൂലെ അതുപോലെ ഇത് പറ്റത്തില്ല
ആ ആ
പിന്നെ അതെന്തേലും ചെയ്തു വേണം അതിന്റെ കാര്യങ്ങള്
ചെയ്യനെങ്കിൽ
കൂടുതല്
ഇവിടെ അധികം റബ്ബർ കൃഷി, തെങ്ങിന്റെ കൃഷി, കപ്പ, വാഴ, നെൽകൃഷി ഇതൊക്കെണ് ഇവിടെ കൂടുതലായി
ആ ഹാ ഓക്കെ ഓക്കെ, ആ ഇവിടെ മെയ്നായിട്ട് നമുക്ക് ഇച്ചിരി പൈസ കിട്ടുന്നത് ഈഏലം
ഏലത്തിലാ ആ നിങ്ങൾഏലം എങ്ങനെ ചെറിയ രീതിയിലിങ്ങനെ പോസ്റ്റ് വഴി അങ്ങനൊക്കെ അയച്ച് കൊടുക്കാറുണ്ടോ?
ആ അങ്ങനെ ചെയ്യാറില്ല നമ്മളിവിടെ ഇതിലിങ്ങനെ വെച്ചിട്ട് നമ്മള് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. അങ്ങനെ ആരും ചോദിക്കാറൂല്ല. ഇപ്പ നമ്മള് ആരേലും ബന്ധ ക്കാരൊക്കെ വരുവാണെങ്കി നാട്ടിലുള്ളവരൊക്കെ വരുല്ലോ അവർ ടെയൊന്നും കാണത്തില്ലല്ലോ നമ്മളീ ഈ യൊരു മേഖലയിലേ ഒള്ളൂ അന്നേരം അങ്ങനെകിച്ചിരി കൊടു ക്കും ന്നല്ലാണ്ട് പിന്നെ നമ്മളങ്ങനെ വേണോ അല്ലെങ്കിങ്ങനെ ഒരു രീതിക്ക് ഓൺലൈൻ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ആ ചെയ്തിട്ട ട്ടില്ല
ഇത് നമ്മള് കൃഷിയായിട്ട്ടുക്കുന്നതിനെ ഫാക്ടറില് കൊടുക്കുണ പ്രൊസസ്സങ്ങനെ
ആ അങ്ങനെ ങ്ങനെ പോകുന്നു അവിടെ കൊടുക്കുന്നു വെല കൂടും കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും അപ്പൊ നമ്മള് അവിടെ തന്നെ വെച്ചിട്ട് വെല കൂ കൂടുന്നൊരു സീസൺ ഈ മഴക്കാലം തുടങ്ങുമ്പോ ഇനി വെല കൊറയും അപ്പം
അപ്പൊ വില കൊറയാ ചെയ്യാ
കുറയും മഴക്കാലത്ത് വില കോറയും
ഉം അപ്പൊ ഇതിന്റെ പ്രോസസ്സ് നടക്കാം പ്രയാസല്ലെ അപ്പൊ കൂടല്ലെയ്യ
ആ അല്ലല്ലല്ല ഇത് സീസൺ വെയ്സാവരുന്നെ പ്പം മഴക്കാലം തുടങ്ങുമ്പോ ഇതിന്റെ കുറച്ടെ സീസൺ കുറച്ച കൂടെ സാധനങ്ങൾ കൂടുതൽ വരും അപ്പൊ സാധനങ്ങൾ കൂടുമ്പം അതിന്റെ വെല കൊറയും കിട്ടാതെ വരുമ്പോ കൂടും പ്പം മഴക്കാലോ ക്കെ തുടങ്ങുമ്പോ ഈ പറഞ്ഞ പോലെ വില കോറയുമ്പോ അപ്പൊ അയ്ൻ മുമ്പേ നമ്മൾ ഇരിക്കുന്ന കായൊക്കെ കൊടുത്ത് പൈസ ആക്കി കൈയി വെക്കും ആ അങ്ങനെയണിപ്പ ച് ചെയ്യല്
ആ ആ വീട്ടില് പച്ചക്കറി അങ്ങ തൊക്കെ കൂടുതല് ണ്ടാക്കാറുണ്ടോ
ആ ഉണ്ട്ണ്ട്ണ്ട് ഇവ്ടെ നോൺ വെജ് വീണോന്ന് ഹസ്ബന്ഡിനൊക്കെ നിർബന്ധമാ പിന്നെ വേറെ ആർക്കും അത്ര നിർബന്ധംന്നില്ല എന്നാലും എല്ലാം ഉണ്ടാക്കും ഇന്നലെ അവിയലായിരുന്നു ഇന്ന് മറ്റേ കടച്ചക്ക തീയലുണ്ട് ല്ലെ ക്കെ
കടച്ചക്കെ അവിടെ വീട്ടിലുള്ള എ
ഇല്ലില്ല ഞങ്ങൾ കടെന്ന് വാങ്ങിച്ചു ആ എന്നാലേ ഞാൻ വിളിക്കാവേ ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാവേ ശരി